നമ്മള് ഇപ്പോ പോയിന് ഓന് പറ്റിയായിരുന്നു
കോഴിക്കള. ആഹ് ആഹ് അവിടെ കോഴിക്കളൊക്കെ ഒണ്ടോ?
ആഹ് ഇവിടെ ഇപ്പ കൊറച്ച് കോഴിക്കളുണ്ട്.
ആഹ് എങ്ങനെ പൊറത്തേക്ക് വിട്ടുകാട്ടോ പൊറത്തേക്ക് വിടാതെ എങ്ങനെയൊക്കെയാ നാടൻ ഭക്ഷണോ?
ഇപ്പോ വിടു ചെറുതിപ്പോ ഒന്ന് വിരിഞ്ഞിടട്ടെയുള്ളൂ ഒരു കോയി പത്ത് മക്കളുണ്ടായിനു. പക്ഷേ ഒന്ന് ചത്തു.
ആഹ്
ആഹ് ഇപ്പൊ പൊറത്തേക്ക് വിടാൻ പേടിയാണ്. ആഹ് അതെ നമ്മള് നമ്മള് പുടിച്ചണേ പുടിച്ചിടണം അപ്പോൾ ഇത് പാഞ്ഞ് കളിച്ചിട്ട് വരും. തല ഊടണം.
ഉം
എന്നാലേ കിട്ടുള്ളൂ. പിന്നെ അതിൽ ആദ്യം ഇണ്ടയിന മക്കളുണ്ട്. അയ്റ്റളെ വിടും.
അഹ് കീരിന്റേം
അപർതെക്കൊന്നു പോകും ആഹ് പോവാനൊഴിവുണ്ടായി കീരിയാ ഇണ്ടാവും ഉച്ചക്ക് ഞൻ എന്ത് ചെയ്യും? ചോറോ അരിയോ എന്തെങ്കിലും കാണിച്ചു കൊടുതാട്ട് തന്നെ ഉണ്ടാക്കും അപ്പോ ഓലി ഞാൻ വിളിക്കും. നമ്മള് വിളിക്കുമ്പോ വേഗം വേഗം വണ്ടി വരും
ആഹ് അങ്ങനെ വിളിച്ചാ വണ്ടി വരുല്ലോ. അത് ഈ ഏത് ജി ജീവികളും അങ്ങനെയാ നമ്മള് നമ്മൾ സ്നേഹം കൊടുക്കുണെനനുസരിച്ചാണ് ഓല് ഓരെ സ്നേഹം
ആഹ് അന്ന് അപ്പൊക്കെ വണ്ടി വരും. അപ്പൊ ഞാൻ മേൻ കൂട് കൂട്ടിലന്നെ ക്കി നമ്മള് ഉച്ചക്കൊക്കെ രാ ഇവിടെ അകത്തല്ലേ ഇണ്ടാവ അപ്പോ എന്തെങ്കിലും ടി വി ഇരുന്നു നമ്മളെ കാണില്ലല്ലോ.
കാണൂല ഇപ്പ ഫാനും കൂടി ഇട്ട് കഴിഞ്ഞാല് പറയും വേണ്ടാ.
പിന്നെ പെടക്കോയിണ്ട് ആയിട്ടുള്ള പിന്നെ അങ്ങനെ ശ്രദ്ധിക്കാറില്ല ഓല് ഇങ്ങനെ അങ്ങെ രീതിയിലേക്കെ പോലാ കുട്ടികളാകുമ്പ സങ്കടമായിപ്പ കഴിഞ്ഞൂറി ഇതേപോലെ ഇ ഇത്ര ഇതിനായി അത്ര ആയില്ല അതിന് മുന്നേ നല്ല കുറച്ചൊക്കെ വൽപ്പം വെച്ചനി കോക്കള ഞാൻ കൂടെ കടിച്ച ചെന്നച്ചേ ഇങ്ങനെ പോയതറിയില്ല രാവിലെ നിക്കുമ്പോഴ ഒറ്റ കോഴക്കൾ കാണുന്നില്ലേ കൂട്ടില് അതിൽ ആറ് മക്കളുണ്ടായിന് ഒരു ആ ഒരു കോഴ അതെന്താ ഇനി മായന്ത ആവുമ്പോൾ ഈ ഡോറ് അടയാൻ കുറച്ച് പ്രയാസമാണല്ലോ മര് ത്തിൻ്റെ ഡോർ ഡോറ ആകുമ്പ ആഹ് അപ്പ ഞാൻ അടു ചിട്ട് ഇട്ട്ണ് ന്നാണ് ഇന്റെ ഊഹം പച്ചന്നാണ് പക്ഷേ കുട്ടികൾ മക്കള ആരെങ്കിലും ഒന്ന് തോർന്ന് നോക്കീ അറില്ലല്ലോ
ആഹ്
ഈ കുർക്കമാർക്കൊക്കെ ഭയങ്കര ബുദ്ധിയല്ലേ ആഹ് പോലെഞ്ഞ് അതൊന്ന് വലിച്ചു നോക്കി എന്താറ് കയറൊക്കെ ഉണ്ടായിന് അയ്ന്റെടുത്ത് അപ്പം ആ കയറ് വലിച്ചാലും മതിഈ ഡോറിങ്ങട്ട് പോരാാന് എട് ആ എണ്റ്റിട്ട് നോക്കുമ്പോൾ
ഉം
പോയി കാണില്ല നോക്കി തപ്പി വെക്കുമ്പോൾ കുട്ടികളെ ഞാ വിചാര്ച്ച് ആദ്യം തള്ളലന്നുണ്ടാവുന്നു പിന്നെ മക്കളെല്ലരും വശിച്ചു പിന്നെ ന മുടക്കത്തിന് കടിച്ച് രണ്ട് മൂന്നെണ്ണത്തിനെ ചെറിയ മക്കളെ കടിച്ചിട്ട്ണ് ചോര കുടിച്ചു എന്താ അറിയില്ലപ്പൊ കുറെ ഇന്നപ്പോ വള്ളറിഞ്ഞുണ്ടാവും
ആഹ്
ആ പിന്നെ ഹസ്ബന്റിനോട് പറഞ്ഞു ഇവിടെ ഇണ്ടായിനി അന്ന് അപ്പൊ പറഞ്ഞ കോയിലൊക്കെ കൊ കുർക്കൻ കൊണ്ട് ആരും ആദ്യംഞ്ഞിട്ടൊന്ന അറിയില്ല ഞാൻതി അടിച്ചി ഇനി എന്തു ചെയയാവുംന്നൊക്കെ പറഞ് അ ഞാൻ ഹസ്ബൻറ് കുറു നേനെ നീച്ച തന്നപ്പണ്ട് പിന്നട് വിളിക്കണ
ഉം
എന്നട്ട് വാ അങ്ങട്ട്ന്ന് വിളിക്ക അപ്പം കോഴോക്കിയ അപ്പ ഉണ്ട് കോയി തുങ്കലൊക്കെ വറച്ചിട്ട് നമ്മളെ കൊയില്ലേ ഏചിനോട് അപ്പോഴാണ് ഒരു സമാധാനം ഈപ്പടെ വീണ് കുട്ടികളെ കൊണ്ടോൽ ആ തള്ളക്കാക്കിയൊക്കി കിട്ടി അനോ രക്ഷപ്പെട്ടതാണ് ഇണ്ട കുട്ടിയാളെക്ക ഞാ പറയാ കോഴിക്കുട്ടിയളെ കൊണ്ടോയാലും പിന്നെ അമ്മക്ക് പിഞ്ഞും കോഴ ഉണ്ടായാൽ പോയി മുട്ട ഇട്ട് നമുക്ക് വിരിക്കാലോ ആ കുട്ടികള ഉണ്ടാവല്ലോ ഔ അപ്പഴ ഒരു സമാധാന ഉണ്ട അത് തന്നെ നമുക്ക് ഒരാൾത്ത് അമ്മായിന്റെ മോുകളിൽ തന്നതായിരുന്നു കോയിനെ
ആഹ് ആഹ്
ഇവിടെ കോയില്ലത്തതുകൊണ്ട് അപ്പം ഈ കുട്ടി കോഴക്കൾ കൊതകം നമുക്ക് ചടക്കും പിന്നെ കോഴക്കള എല്ല ഞ്ഞാൽെ
ആഹ് കോ കോഴിക്കള ഞാനൊക്കെ നല്ലോ വളർത്തിയിരുന്നു കോഴിത്തീറ്റൊക്കെ കൊണ്ടുവന്ന് പിന്നെ വല കെട്ടിയിട്ട് ഇപ്പൾ അത്രയോ പത്ത് മുപ്പത്തഞ്ച് കോഴിക്കുട്ടികളെ ഒന്നായിട്ടിട്ട് വളർത്തിന്ന കേട്ടോ എന്നിട്ട് ഒരു തൂക്കണം വന്നാണ്ട് ഓരോന്ന് ഓരോന്ന് ഓരോന്ന് അങ്ങനെയാണ് ചത്ത് ആയതോൾ അതും വിഷമായി പിന്നെ ഇങ്ങനെയൊക്കൊയിട്ട് ഇപ്പ എന്റെ അമ്മായിതല്ലോം കോഴി വളർത്തുന്നുണ്ട് കോയ്ത്തീറ്റ ച ചാക്കിലാ വാങ്ങിക്കൊണ്ടരാ എന്നിട്ട് എന്ത് ചെയ്തുണ്ട് ആർക്കും കിട്ടൂല അപ്പൊ അമ്മായിൻന്റെ കോഴിക്കളെ അമ്മയിന്റെ പഞ്ചായത്ത് ത്തിൽ വർക്ക് ചെയ്യണ് എന്നിട്ട് വലിയൊരു നമ്മളെ വർഗ്ഗഭരൻ്റെ മാതിരി വലിയൊരു വീട് ഒരുരിതനം എടുത്ത കിട്ടും എടുത്ത് എടുത്തിട്ടക്ക കോഴി ഫാമ മയിട്ടല്ല പോയി ഫാമായിട്ടല്ല അമ്മായിയ്ക്ക് ഒരു വലിയ റൂമിണ് എടുത്തിട്ടിട്ട് നല്ലൊരു ബെഡ റൂമിൻ്റെ അടി പോന്നര് റൂമ്ആകെ ഗ്രില്ല് വെച്ചിട്ട് പിന്നെ അയിലന്നെ അജ്ജും ഇങ്ങനെ അഴിട്ട് കാണ്ട് അഴി റ്ഞ്ഞാല് കോഴിക്കൾക്ക് കയറിയിരിക്കാൻ പറ്റിയ
ആഹ്
ങ്ങനെ നിലം വെറും മണ്ണും ആക്കിട്ട് അയില് രണ്ട്കൂട് ഇട്ട്ട്ട് അമ്മായി തീ വെച്ചട്ക്കും കൂടാണ്ട് അട്ക്കും പകല് പൊറ്ത്ത്ക്ക് വിട്ണ കോഴിക്കളെ പൊറ്ത്ത്ക്ക് വിടും അങ്ങനെയിട്ട് അമ്മായിൻ്റെ കാണാൻ തന്നെ ഒരു രസ്സാണ്
ഏഹ് അല്ല അഹ് നാടൻ കോഴിക്കളാണോ അതോ
ആഹ് നാടൻ കോഴിക്കള് നാടൻ കോഴിക്കളും ന്നട്ട്പ്പം ഇപ്പം
പ്പ ചോയിച്ച ചോ കാര് വരു
ആഹ് മുട്ടക്കെ മുട്ട പഞ്ചാ പഞ്ചായത്തുകാര ന്നെ സെക്രട്ടറിം മറ്റോലും മെമ്പർമാരും ഓല എല്ലാരും അമ്മായി ആഹ് എന്താണ് പ്രേര കാണ്
ആഹ്
അപ്പം അങ്ങനെ വർക്ക് യ്യാണ് അപ്പം അമ്മായി പഞ്ചായത്ത്ക്ക് പോവുമ്പോ അതാണ്ട് കൊണ്ടോകും ഓല് പ്പം മുട്ടക്ക് പഞ്ചാണ് ന്നട്ട് ഇന്നോട് യിക്കും അന്റെ ട്ത്ത്ണ്ടോ ഇലോ അന്നൊക്കെ ഇന്റെ ട്ത്ത് ണ്ടായിന്നു അങ്ങനെ കൊടുത്തിരുന്നു ഇപ്പ ന്നട്ട് ഇപ്പപ്പ അമ്മായി ഇന്ന്
നമ്മള് പെറ്റ ടക്ക്ണോൽക്ക് ക്കെ ചീരാ കോയി തക്കെ വാണല്ലോ അപ്പം അങ്ങന് തോല്ക്കൊക്കെ കൊടുക്കും
ക്കാൻ പറ്റിയ അതുണ്ട് ഇപ്പന്നട്ട് അമ്മായി സ്വയം വിരിയിച്ച് ഇങ്ക് ബാ ഇങ്ക്പേറ്ററോ ഇന്റ് എത്താ ആ ഒരു പേരുണ്ടല്ലോ കറക്റ്റ്ങ്ങട്ട് അറിയ്ണില്ല അത് വെച്ച് മു ട്ട വിരി പത്തിരുപത്തഞ്ച് മുട്ട വിരി വിരിയിക്ക്ണ്ട് വിരിയാനായിട്ട്ണ്ടാവും അമ്മായിന്റെ
ഏ അത് കു കുട്ടികളെ കൊടുക്കുവോ
കുട്ടിയാളെ കൂട്ടിലിട്ട് വളർത്താനാണ് പറഞ്ഞാണ്ട് ആർക്കും കൊണ്ടോകാൻ കഴിയൂല്ലല്ലോ കോഴിത്തീറ്റയും കൊടുത്താല് ആ കൂട്ട്ന്ന് ആർക്കും പിടിച്ചുണ്ടാവാൻ പറ്റുല്ലല്ലോ
ആ അതെല്ല പുറത്ത്ല് പുറത്തുള്ളവർക്ക് കൊടുക്കോ അങ്ങനെ കുട്ടിയോളെ വിരിയിപ്പിച്ചിട്ട്
വിരീപി അത്പ്പ ആദ്യ തുടങ്ങാണ് ഇപ്പ ആദ്യായിട്ട് തുടങ്ങാണ് അമ്മായി
ഏഹ്
മറ്റേ മുട്ട വിരിച്ചാണ്ട് വല്ലിയ കോഴി ചീരാ കോഴിക്ക് അങ്ങനെ എത്രയോ ആൾക്കാർ വാങ്ങിക്കൊണ്ടോവും
ഏഹ് ഇന്റത് വിരിഞ്ഞിട്ട് ആഹ് പത്ത് പതിനൊന്നണ്ണണ്ടായി അതിലഈ വിരിഞ്ഞ്ഒക്കെ പൂവൻ കോഴിയാ തോനെ പോൂവനാ എന്നിട്ട്ൻ്റെ ഹസ്ബൻ് പറിയാ അതുകൊണ്ട് കോഴി കറി ഉണ്ടാക്കാലോ കോഴി ഇറക്കാലോ പറഞ്ഞു
ആ പൂ ചെലോലൊക്കെ ചെലോലൊന്നും പുവൻകോഴി കൊടുക്കലാ ഞാനൊക്കെ ഇൻക്കൊക്കെ ഇൻ്റെമ്മ പൂവൻ കോഴിയന്നീഞ്ഞിട്ടോ ചീരാ കോഴിക്ക്
ആ അത് ചീരാ കോഴി പെട കിട്ടിയില്ലെങ്കിൽ പൂവൻ കോഴിയായാലും മതി അത് കൊടുക്കും
പൂവ ചെലോല്ക്കൊക്കെ പൂവപക്ഷെ പൂവനല്ലേ ഏറ്റവും ശക്തി ഞാാനത് പറയും
ഏഹ് പക്ഷേ പേ പേടൻ്റെ ആകാണ്ട് മൂന്നാണറ്റെ മൂന്നാണറ്റെ ഉണ്ടായിട്ടുള്ളൂ അതിൽ ബാക്കിയൊക്കൊ പൂവനാണ് എന്നിട്ട് ഇപ്പോ പൂവൻ കൂ കൂവൽ തൊട്ങ്ങി
ആഹ്
ഇപ്പ തൊട്ക്കാത്ത് കൂവ കൂവലാ ഉം ഇനിപ്പോ ഞാൻ പറയാ ഇവിടെ തറവാട്ട്ണ്ട് താറാവ് അത് അഹ് മുടടെലൊക്കൊ തൊടങ്ങിയാ അയിന്റെ മുടി വെച്ച് കൊട്‌ക്കേര്ന്നു അ തറാവ് കുട്ടി ഉണ്ടായിരുന്നു
ഉം താറാവിനോട് ഇൻക്കിഷ്ടമല്ല ആയിറ്റെ ഇങ്ങനെ അപ്പി ഇട്ടച്ച് പോണത് ആ ക ബാ പറ്ഞ്ഞാണ്ട് വൃത്തില്ലാത്തൊരു സാധനമാണല്ലോ
ഹലോ
അൻക്കെത്താ ആഹ് കേൾക്കണില്ലേ
വൃത്തില്ല ക്ഷേ ചേറും ചളിയായിട്ട് ഇങ്ങനടക്കും ആ കേക്ക്ണ്ട് ചേറും ചെളിയായിട്ടേ അയിലെ നടക്കൊള്ളൂ
മുട്ടക്കെന്നാ ചോയ മാറ്റണ്ടല്ലത് ഇന്നോടോയ്ക്കാൻ കഴിയൂല
ആ ച് ചേറിൻ്റെ ഒരു ചോയ ഉണ്ടാകല്ണ്ട് അയിറ്റള കാണാൻങ്ങനെ ഭംഗിയെണ്
മറ്റേ അസുഖത്തിനു നല്ലതാണല്ലോ
എന്ത് ആമൂലകു ആമൂലക്കുരു
ആഹ് ആഹ് മൂലക്കുരുന്
ആഹ്
അയിന് നല്ലതാണ്
ആ ൻ്റെ ന്റനിയത്തി ന്റനിയത്തിക്ക് ണ്ടാ പ്രശ്നേ മൂലക്കുരുൻ്റെ അസുഗട്ട് ഓളുങ്ങനെ എട്ക്ക് വാങ്ങി കഴിക്കും. ഓള് കൊണ്ടര്ന എവ്ടെ ച്ച് അല്ലെങ്കിലെ ച്ച് മു തൊക്കെ ല്ല്യ താല്പര്യ മുട്ട എത്ര കിട്ടിയാലും തിന്നും ആ പെ പെറ്റ് കെടക്ക്കാണെങ്കിലും തോനയിമ്മു ഉണ്ടാക്കേണ്ടിവെച്ചു മുട്ട എപ്പോളും മുട്ട
ആഹ് എനിക്ക് മുട്ടനോട് ഇഷ്ടല്ല ഞാനുന്റെ ചെറിയ മോനുഅയിനെതിരാ ഉം പിന്യാ വെള്ള വെള്ള കുടിക്കുന്നല്ലാത് വെള്ളതിന്നുംന്നല്ലാതെ കുഞ്ചി ഞങ്ങൾ രണ്ടാളും കയിക്കൂല്ല
ഏഹ് എനിക്കെല്ലിഷ്ട മുട്ടല്ലാം ഭയങ്കര ഇഷ്ട അപ്പൊ ഓള് കൊണ്ടരുമ്പോ ഓള് കൊണ്ടടിയാനായിട്ട് ഓളോട് വാങ്ങി വയ്ക്കും മക്കക്കൊക്കെ ഇഷ്ട ട്ടോ മുട്ട
പിന്നെ ഞാന് ഞാനൊക്കെ ൻ്റെ ചെറുപ്പത്തിലെ ഞങ്ങളെ വീട്ടില് ഗിനി ക്കോഴി വളർത്തിന്
ആഹ്
ന്നിട്ട് എന്തോ രസേനി നോക്കി കോഴിയാ
ശെ കിനിക്കോയി ഞങ്ങള്ത്ണ്ടായി രണ്ടെണ്ണം അത് പിന്നെ വെർതെയായി അതെ ആയതൂടില്ല കൊത്തു ചിലവരെ കൊത്തുന്ന് പറഞ്ഞേക്ക
ഏഹ് കൊത്തുണൊന്നുല്ല കൂട്ടില്മുട്ട ഇടൂല ന്നിട്ട് മഴ പെയ്താലാണല്ലോ ഓര് മുട്ടഇട
ആഹ്
ന്നിട്ട് ഞങ്ങളൊക്കെ എന്ത്‌ കാട്ടു ഉച്ചവരേ കൂട്ടില് പിടിച്ചിടും ന്നിട്ട് കൂടു വിടും കൂടു വിട്ടാ കോഴിക്കള മുട്ടടാനാവുന്ന ടൈമില് അങ്ങനെ ഓടും ഓടി ഓടി നമ്മള് ബേക്കിലിങ്ങനെ പോ ആ ന്നട്ട് ഞാനൊക്കെ ച അന്നൊക്കെ ചുരിദാറും മിഡിയൊക്കെയല്ലേ ഇടാ ചെറിയ കുട്ടികളാകുമ്പോ ന്നട്ട് ട്ടതിലിങ്ങട്ട് മട മട മടക്കി ഇങ്ങട്ട് പിടിച്ചിട്ട് അയിലിട്ട് ഇങ്ങട്ട് കൊണ്ടുരും ത്രങ്ങാനും മുട്ട കിട്ടിയിരുന്നുന്നോ അഞ്ച് അഞ്ച് ഗിനി കോഴിക്കളൊക്കെ ഉണ്ടായിന് എന്നിട്ട് പൂവ ഇങ്ങനെ പൂവ ഇങ്ങനെ ശബ്ദംണ്ടാക്കി ഇങ്ങനെ നിക്കും പെട ഇങ്ങനെ അയില് കെടന്ന് ആ മുട്ട എടുത്താ പിന്നെ അവുടെ ഇടുല നമ്മള സ്ഥലം കണ്ടെത്തി ഒരു കുഴി കുത്തിയണ്ട് അയില ഓല് ഇട്അ ആ സ്ഥലം കണ്ടെത്തിയ പിന്നോലയിലിടു ല
ഇനിക്ക്ണ്ടായി ടറക്കി കോയിണ്ടായി രണ്ടണ്ണം ഒന്നാണും പെണ്ണും ന്നിട്ട് ടർക്കി കോഴീനെ ഇത് കുറെ മുട്ട ഇടുലേനി മുട്ട പിന്ന കാണാതായി പിന്നെ ഒരീസം ഇതിനെ കാണുന്നില്ല ടർക്കി കോയിനേം രാ ആണ്ആണിന മാത്രം കിട്ടി പെണ്ണിന കാണ്ന്നില്ല അപ്പൊ ഇത് ആ ന്ന് തെരയു തെരച്ചൊന്നും കഴിഞ്ഞില്ല പിന്നെ അതിനട്ട് ഇനിപ്പതിനായിട്ട് ഒന്നായി ഒന്നിനായി മാത്രം നിർ എന്താർന്നട്ട് അതിനണ്ട് അർത്ത് അർ ത്ത് കഴിഞ്ഞപ്പുണ്ട് അറക്കലണ്ടൊത് കഴിഞ്ഞപ്പ്ണ്ട് ആലോയിച്ചായിട്ട് അതവിടെ മുട്ടട്ട് അടയ്ല് ഇര്ക്കണ് അട ഇര്ക്കുക
അട ഇരിക്കാണ് ല്ലേ? അഹ്
സങ്കടായി പോയി മറ്റേ
ആഹ് സങ്കടം ന്നിട്ട് വിരിഞ്ഞ പിന്നാമുട്ട
ഇല്ല വിരിഞ്ഞില്ല
ആഹ്
ഓര്ത് ന്ന അങ്ങനെ ഇരിക്കൂ കെടക്കൂലല്ലോ അയിലിങ്ങ കിടക്കുന്നീ മുട്ടടാൻ കെടന്നാണോന്തോ അറിയില്ല ടർക്കി കോഴിക്കള് നല്ല വലിപ്പം ഉണ്ടായിന് ഐറ്റം ഐറ്റൊക്കെ ഉണ്ടായിരുന്നു കോഴിക്കള് എന്ത് കോഴിക്കോളാം കോഴിക്കളും അവിടൊക്കെ വീട്ടിലുണ്ടാകുന്നത് ഇതാണ് അരുന്നേക്കാം ശരിയാണ്
ഉം ഉം അതുപോലെ തന്നെ പൂച്ചണ്ട് പൂ പൂച്ചണ്ടോ? ഉം പൂച്ചയും കോഴിയും ഇതൊക്കെ വീട്ടിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വളർത്തണം എന്നാണ് പറയുന്നത്.
അതുകൊണ്ടാണ് പിന്നെ ഞാൻ വളർത്തണ എലക്കെണ്ടെ അയ്മലാണ്ഇക്കോളന്ന് പിന്നെ ഒരു സങ്കടം ഉണ്ടാവുമ്പോം ഏ പൂച്ചട പൂച്ചല്ലൃം അല്ലൂ ഉണ്ട് പൂച്ച ചല്ല കൂടെങ്കും തൊറന്നിട്ട് പത്താൽ മതി അതിലിതിക്കൂടെ എറങ്ങിവരും ആരെങ്കിലും
തുറന്നിവിടെ ഗ്രില്ലാ
എത്ര ആട്ടിട്ടാലും അതേമാതിരി നമ്മളങ്ങ് ചാരി നടക്കും വേച്ച്
ഉം എന്താണോ അവടെ സോപ്പിടല്ല്
ആ കറുത്തൊരു പൂച്ചയുണ്ട് അതൊന്നു അകത്ത് കയറിയുണ്ടെങ്കിൽ കൂടെങ്കിലും ഒന്ന് ഒളിപ്പിച്ചിട്ടേ പോവുകയുള്ളു മണത്തീട്ട്
ആ മണം വന്നാച്ചാ തലവേദനയാ
ആ പെരു ഒരു ജാതി മണാണേ അത് പിന്നെ ലോട്സ് മണക്കണായിരിക്കേണ്ടല്ലോ ഒരു സ്ഥലത്തുണ്ടായാ മതി. ഒരു ഫ്രിഡ് ഫ്രിഡ്ജ് ഉണ്ട് അതു കേറി വരുന്നടത്ത്തന്നെ കൂടാണ്ട് വെ വെച്ചു
ഉം
അതോ അതിനെ കാണുമ്പോ ആട്ടിവിടുകയായി.
ആഹ്
എന്നാ മറ്റേ പൂച്ചയ്ക്ക് ഒന്നും അത്ര കുഴപ്പമില്ല
ഉം ഇത് ആയിട്ടുള്ള ബാക്കാണ് തട്ടി അപ്പം അവിടെ മൂത്രം ഒഴിച്ചുവെക്കും
ആഹ്
എന്നായിക്കോട്ടെ എന്നാ ശരി